ആഹ എന്തൊക്കെയ വിശേഷം ആഹ കേക്കണ്ട് ഇപ്പ കേക്കണ്ട് എന്തൊക്കെയണ്ട് വിശേ ശേഷം ചായ കുടി കഴിഞ്ഞോ
ആഹ ചായ കുടിച്ച്
ഉംമക്കളൊക്കെ സ്കൂളിട്ട് വന്നില്ലേ
ആഹ മക്കളൊക്കെ വന്ന് മക്കെ ഇതുവരെ ഫോണ് മയ്ന്നുഇപ്പ അങ്ങോട്ട് പുറത്തിറങ്ങിക്ക്ണ്
ഏ ശരി
ഇയിപ്പൊ ബാങ്ക്കൊടുത്തിട്ടേ കേറുള്ളൂ
ഉ ശരി അപ്പവിടെമഴയില്ലേ
ഇല്ല ഇപ്പൊ മഴൊന്നുല്ല
ഉം ഇപ്പവിടെ നല്ല പാറ്റലും മഴയാ കൊറെ നേരായി ഇപ്പൊ ഒരു മണിക്കൂറൊക്കെയി ഇങ്ങനെ പെയിതുകൊണ്ടാക്കണ് തൊരാതെങ്ങനൊ നല്ല ഊക്കില് മഴയില്ലാണു അങ്ങനെ നിങ്ങളവിടെ ഉച്ചൻ്റെ ഷം മഴ പെയ്തിട്ട ന്നെല്ല
ഇല്ല ഇല്ല ഇവിടെ പെയ്തിട്ടില്ല
ശരി പിന്നെ വേറെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ ഇനി രാത്രിയൊക്കെയള്ള ഫുഡ ഒക്കെ ആയോ
ആ് രാത്രിക്കക്കെപ്പ ഫുഡ് ഉണ്ട് ഉച്ചക്ക് ഉച്ച ഫുഡ് ന്നെ ഉണ്ട്
ഏഹ
അങ്ങന ഒന്നായിട്ട് വെക്കല്ല
ഏ ആഹ് ഇവിടെ അങ്ങെ തന്നെ
ആം
രണ്ടു നേരത്തിനുള്ള ഒപ്പട വെക്കലേ പിന്നെ ഇപ്പൊ രാത്രിയാവുമ്പോ ചെല്പക്കെ ചൂടാക്കലൊന്നുംല്ല എന്റെ വീട്ടിലൊക്കെ അവിടെ ഫ്രഷ് ആവണം ഇവിടെ പിന്നെ അങ്ങനെൊന്നുംല്ല ഫ്രിഡ്ജ്ന്ന് നേരെ അച്ചയ്ക്ക് എടുത്ത് അല്ലയ് ഇന്റെ പുതിയാ ഫ്രിഡിജിന്ന് വരെ അച്ചയ്ക്കെ തണ്ത്ത് ചൂടാക്കാതെടുത്ത് തിന്നും അങ്ങൻ ത്തെ ആൾക്കരാ അപൊ ഭയങ്കര അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ലാന്ന് പറയ
ആ എന്റെ വീട്ടിലാ ങ്ങനെ ഇപ്പക്കൊക്കെ നല്ല ചൂട്ല്ലത് വാണം ഇവിടെ അങ്ങനെന്നുല്ല ഇവിടെ എങ്ങനെയായാലും കൊഴപ്പമൊന്നുല്ല
ഉം അങ്ങനെ ചെിലവിടത്തൊന്നും അങ്ങനെ ചെലോടത്തൊന്നും അങ്ങനെഉണ്ടാവില്ല എന്റെ വീട്ടിൽ ഇന്റെ ഇപ്പച്ചിക്കൊക്കെ നല്ല ചൂടുള്ളത് വേണം
ആ
ഇനിഞ്ഞിപ്പോ രണ്ടു നേരത്തിനെ ഉള്ള വെച്ച ആ
ഓര് ഗൾഫിൽ ഇല്ലലൊക്കെ ഇങ്ങനെ അപ്പകപ്പളെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കല്ലേ അപ്പൊ ഓർക്ക് അങ്ങനെ തണുത്ത തൊന്നും പറ്റൂല
ആഹ് അതന്നെ
ഉംഅവിടെ ചായ കുടിച്ചില്ലേ
ആചായ കുടിച്ചു ബേക്കറിം ചായിം കുടിച്ചു
ആഹ്
മിച്ചർ ഉണ്ടായിനി അപ്പം അതും കൂട്ടി ഇങ്ങനെ ചായ കുടിച്ചു എല്ല ഇപ്പത്ത് ഉണ്ടാക്കിയിട്ടൊന്നുല്ല ഇന്നലെ കൽത്തപ്പൊക്കെ ഇണ്ടാക്കി നിന്നും ഇപ്പൊ
ആ കലത്തപ്പൊക്കെ ഇണ്ടാക്കാൻ അറിയോ
കലത്തപ്പം മൂത്തച്ചി ഇണ്ടാക്കിയ അഹ ആ കൂട്ടി ചായ കുടിച്ചീന്നി പറയാ
അ ആ കുക്കറിലാണോ ഇണ്ടാക്കല് നിങ്ങള്
ആഹ് കുക്കറില് അയിന്റെ വിസില് ഊരെച്ചാണ്ട് ഉം നന്നായിക്കത്തിനെ പക്ഷെ ചെറുങ്ങനെഒന്ന് അടി പിടിച്ചിണ് എന്നാലും അത് കഴിക്കണൊന്നുല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് പക്ഷെ കൊറച്ചൊരു ഇത്ണ്ട്
ആഹ് അത് അടിഭാഗം മെല്ലെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താ മതി
എങ്ങനെ
കത്തി വെച്ച്കാണ്ട് ഒന്ന്ങ്ങ്ട്ട് ചെറുതായിട്ട് കട്അവിടങ്ങ്ട്ട് ഇതാക്കി കൊടു ത്താ മ ഇൻ്റതും ഇങ്ങനെ എടക്കാവലുണ്ട് ആഹ്
ആഹ് ആഹ് അയിന് മാത്രമായിട്ട് കരിഞ്ഞിട്ടൂല്ല എന്നാ കൊറച്ച്ന്ന അടി പിടിച്ചും ചെയ്തിണ് നിറം മറിയാണ്ട് ബ്രൗൺ നെറംആയിണ് നല്ലോണം ഏയ് ടേസ്റ്റ് വ്യത്യാസംഒന്നുല്ല കരിഞ്ഞചൊയ അങ്ങനെന്നുല്ല
ആഹ്ആഹ് അപ്പൊ പിന്നെ കൊഴപ്പൊന്നുല്ല കരി
ആഹ് പക്ഷെ അവിടെങ്ങനെ അടീല്ഇങ്ങനെ കൊറച്ചൊരു കട്ടിപ്പ്ണ്ട് ആ സോഫ്റ്റ് ഇല്ല കുറച്ചൊരു കട്ടിപ്പ്ണ്ട്ന്ന് മാത്രം മേലക്കൊക്കെ നല്ലോ നന്നായി നല്ലോ വെന്ത് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിനി
ഉം ഓര്ക്ക് മക്കളുണ്ടോ
ആഹ് ഓൽക്ക് മൂന്നാളുണ്ട് ചെറ്താണ് ഒരാള് യു കെ ജിയിലും ഒരാൾ എൽ കെ ജിയിലും പിന്നൊന്ന് എന്റെ മോന്റെ ഒപ്പ ഇപ്പള്ള അയിന്റെ മോന് മോന്റെ മൂന്ന് മാസത്തിന് ഇല്ല രണ്ടര മാസത്തിന് മൂത്തതാ
ആഹ് എൽ കെ ജി യു കെ ജി അപ്പൊ തീരെ മാറ്റല്ലല്ലോ
ഒരു വയസ്സിന് മാറ്റുള്ളൂ
ഏ നല്ല പാട
ഏ പറയാണ്ടോ ഉം ഒക്കോ എല്ലത്തിനി ത്തി പഠിപ്പിച്ചും വേണം എഴുതിച്ചും വേണം ഇതില് വേറെ അതിലെ പോണ സൈസാ അപ്പൊ പിന്നെ പറയും വേണ്ടാ പറയും
ആ ആൺകുട്ടളാണോ
അല്ല ഒരാള് ആൺകുട്ടി ഒരാൾ പെൺകുട്ടി
എന്നാലും അടി കൂടും ആണും പെണ്ണും ആണെങ്കി
ഉം ആക്കെ പറയൊക്കെ നല്ലേറെ മക്കളല്ലേ ഓലെ പ്രായം അതല്ലേ പറയും
ആ അയിനെന്ത് പറഞ്ഞട്ട്
ഉം കാര്യല്ല ആ അതന്നെ മേ ഒല അത്ര കെറുവുള്ളവള് പിന്നെ വേറെ ഈ ലോക ത്ത് ആരൂല തോന്നും ആ എന്നെ ആ ഉം രസാ കണ്ട് നിക്കാൻ ഓരോ വർത്താനോം ഓല് തമ്മില് ഇങ്ങനെ രണ്ടും കൂടെ ന്നിട്ട് ഓരോന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കേട്ടിക്ക ഞങ്ങൾ ഇങ്ങനെ നോക്കിന്ന് ഓല് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ നോക്കിനിന്ന് ചിർ നല്ല രസാ അറിയാം അല്ല ഈ പെൺകുട്ടി ആണ് മൂത്ത ആൺകുട്ടി ചെറുത് അതിന്റെ തായെ ഉള്ളതാ പെൺകുട്ടി അപ്പൊ ഓൾടെ ഭയങ്കര കോമഡി
ആഹ്
മോള് അങ്ങനെ ലൈസൻസ് ഇല്ലാതെ എന്തെങ്കിലൊക്കെ ഇങ്ങ് പറഞ്ഞോണ്ടിരിക്കും നല്ല രസാ
ഉം ചെല നേരത്ത് നല്ല കെയറിങ്ങ് ഏകാരം ല്ലേ
ആ നല്ല കെയറിംഗ് ഓളാ വലിയ ഓന മറ്റോനെ നോക്ക് നഴ്സറി വിട്ടന്നാണ്ട് പറി എന്താ ഓനൊരു പേരുണ്ട് ആ പേര് വിളിചാണ്ട് പറി ഈ ചെങ്ങായി ഈ ബേഗൊക്കെ ഇബടെ ഇട്ട് പോയ ക്ക ഇങ്ങനെയൊക്കെ ആ ഒരു അച്ചടക്കോം ഒക്കെ മാണ്ടേ പോകുമ്പോ അങ്ങനെയൊക്കെ പറയും വിറ്റായിന്റ് ചീറി വരു ആഹ് വല്ല്യോല് പറയണരി പറി
ഉം നല്ല രസണ് ഈ മക്കളെ കളി കാണാൻ നല്ല രസ
ആഹ്
ഉം
ആന്നെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം ഒക്കെ
ഉം വേറെന്താ
ഉം ഇങ്ങള് ഫിലിമൊക്കെ കാണല്ലേ
ആഹ് ഇഷ്ടാ സിനിമ കാണാൻ ഇഷ്ടാ ഇപ്പൊ ഒരു സിനിമ ഇണ്ട് ഫോണില് കണ്ടിട്ടില്ല ടൈമ് കിട്ടിയിട്ടില്ല
ഏഹ് ഇങ്ങക്ക് ഏത് നടന്റെ അധികം കാണണ ഇഷ്ടം ഹലോ
ക്ക് മറ്റേ ആ പേര് കിട്ടുന്നില്ല
ഇൻക്ക് ദി
ആ ടൊവീനോ തോമസ് ഇല്ലേ ടൊവീനോന്റെ പടം എനിക്ക് നല്ല ഇഷ്ടാ
ഏഹ് ശരി എക്ക് പിന്നെ അങ്ങനെ ഒന്നൂല്ല എനക്ക് ഇവന്റേ ഇഷ് ടാ മറ്റേ ഇപ്പൊ ഒന്ന് കല്യാണം കഴിഞ്ഞില്ലേ വിജയ് ദേവർക്കൊണ്ടാ ഓന്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആ ആ അത് മ റ്റേ ഡബ്ബിങ് മൂവി അല്ലേ
ആ ഡബിള് മൂവിയാണ് പക്ഷെ എന്നാലും ഏറെക്കുറേക്കെ ഓന്റെ ഇപ്പനി ഏഹ് മലയാളത്തില്ന്നെ ഉണ്ടാവലുണ്ടല്ലോ
ആ അത് രസണ് അങ്ങനത്തെ മൂവി കാണാൻ രസമാ നല്ല കഥ ഉണ്ടാവും അയില്
കഥ ഉണ്ടാവും ത്രില്ല് ഉണ്ടാവും നമ്മള് മലയാളം മൂവീന്റെ ആഹ് കൊയപ്പവില്ല നമ്മളടത് ഒരു നല്ല കോമഡികള് അങ്ങനത്തെ കാണാനെനിക്ക്
ഉം മറ്റേ ഇത് കണ്ടോ മധുവിധു അങ്ങനെ എന്തോ അല്ലെ മധുവിധു കണ്ടോ ആഹ്
ആഹ് ഓല് ഇങ്ങനെ പറഞ്ഞ കേട്ടിനു ബാലികാവധു മധുവിധു അങ്ങനെന്തോ ആഹ് ഏഹ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാ ഇങ്ങനെ ഈ ഇൻസ്റ്റയിലോ അല്ലെങ്കില് വേറെ എവിടെലൊക്കെ വൈറൽ ആയിണെങ്കിൽ അത് എടുത്തു കാണും ഇപ്പൊ വാഴ ഭയങ്കര വൈറൽ ഇല്ലനോ
ആഹ് ആഹ്
ആഹ് അത് ഞാനും പോയി കണ്ടീന്
ഉം ശറഫുദീൻ ശറ സുദ്ധീന്റെ മൂവി തന്നെ പിന്നെ ഒരു കോമഡി അല്ലേ നല്ല ചിരിക്ക ഉണ്ടാവും അയില്
ആഹ് അതന്നെ
ഇഷ്ടാണ് ഓന്റെ മൂവി കാണാൻ
ഏഹ് അത് ശരി
മൂവി നല്ല ഇഷ്ട കാണാന് എപ്പോഴും ഇടക്കിടക്കൊക്കെ കാണും പക്ഷെ നമ്മുക്കൊരു ടൈം ആണ് രണ്ടര മണിക്കൂറൊക്കെ ഉണ്ടാവോണ്ട് ഒക്കെ എങ്ങനെയാച്ചാല് കണ്ടു തുടങ്ങിയാൽ പിന്നെ അങ്ങനെ അതിന്റെ ഇടിയില് പോവ ഇത് ഫുൾ
ആഹ് എനിക്കും അങ്ങനാ ഞാനതിൽ പെട്ടതാ തുടർച്ചയായിട്ട് ആഹ് രണ്ടര മണിക്കൂ കുറെ അങ്ങനെടുതീർത്തടുത്ത് കഴിയണം ഇടയിൽ പോയി കഴിഞ്ഞ് പിന്നെ വന്നാല് അതിന്റെ ആഹ് ഒരു ത്രിൽ അങ്ങട് പോവും മറ്റേ ആഹ് അതെന്നെ കൂടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കാണയാണെങ്കിൽ ഒന്നും കൂടി നമ്മള് തിയേറ്ററിലൊക്കെ പോയി കാണണൊരു ഫീൽ അറിയാം ഏഹ് ഏഹ് മക്കളൊക്കെ കാണുവോ
ആഹ് ഓ ഇല്ല ഓല് എന്താ എന്റെ ആഹ്‌ ഞങ്ങളെല്ല ഒരു റൂമിലാ കിടക്കല്
ഏഹ് അത് ശരി
റൂമൊക്കെ ഇണ്ട് ഓലിക്ക് പക്ഷേ ഓല് കിടക്കൂല
ഏഹ് അത് ശരി
പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ഒരുമിച്ച് കിടക്കും
ഒരുമിച്ചന്നെ കിടക്കലെക്കാ അല്ലെ
ഇല്ല എ സി ഒന്നും ഇല്ല എന്റെ ചെറിയ മോന് അലർജിയാ ഓന് എ സി തീരെ പറ്റൂല്ല നമ്മള് ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ എ സി ഇട്ടാൽ തന്നെ അവന് പിന്നെ ശ്വാസം മുട്ടാ
ഏഹ് ശരിയാന്താ
ഉം ചെറുപ്പം മുതലേ ശ്വാസം മുട്ടാ കൊറേ മരുന്ന് കഴിച്ചിക്കണ് ഓന്റെ കൊറെ ഇങ്ങനെ നമ്മള് നല്ല ശ്രദ്ധിക്കണം എന്നാ പിന്നെ അവന് കൊഴപ്പൊന്നൂല്ല
ഏഹ്
ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധ വിട്ടാ തന്നെ അവനിപ്പോ ആറു വയസ് സ്സായി ഇത് വരെ അവനെ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടേ ഇല്ല ചൂടുവെള്ളത്തിലന്നെ കുളിപ്പിക്കല്
ഏഹ് അത് ശരി
പറ്റൂല ഇനി ഒന്ന് രണ്ട് ആഹ് ചുടുവെള്ളം ഉണ്ടാക്കി കുളിപ്പിക്കും ഒന്ന് രണ്ട് തവണയൊക്കെ ഞാൻ ഇങ്ങനെ പച്ചത്തില് കുളിപ്പിച്ച ച്ചിട്ട് പിന്നെ അവന് ശ്വാസം മുട്ടിയ പിന്നെ അഡ്മിറ്റ് ആയി
അല്ല ഈ കഫക്കെട്ട് അങ്ങനെ ഒന്നും ഉണ്ടാൻ പറ്റൂലല്ലേ അപ്പൊ ശ്വാസം മുട്ടല് ഉണ്ടാവുമ്പോ
കഫക്കെട്ട് ഓന് വരൂല കഫകെട്ട ട്ടോനു വരൂല ഒന് ആ രണ്ട് മൂന്ന് ദിവസൊക്കെ ഇങ്ങനെ തുമ്മി കൊരക്ക അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ നാലാമത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങും ശ്വാസം മുട്ടല് ഉം ആഹ് മറ്റേ ആ ദശല്ലേ മൂക്കില് ദശ
അഹ് ആഹ് ആ
ആഹ് അത് ഇണ്ടാവോണ്ടാണീന്നാ പർഞ്ഞത് ഉം അത്ണ്ട് അയ്നിപ്പോ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ആഹ് നീങ്ങി പെയ്ക്ക്ണ്പ്പൊ പക്ഷെ അത് ഇന്യും വെരും സർജറി പറഞ്ഞെന്നെ മടിച്ചിട്ട്ങ്ങനെ നിക്ക
ഏഹ് ശെരി അല്ലെ ഓൽക്കങ്ങനെക്കെ ബുദ്ധിമുട്ട് ട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പ നമ്മള് കാറിലൊക്കെ എങ്ങട്ടീലൊക്കെ യാത്രയ്യുമ്പോപ്പം മയത്തൊക്കെണ്ന്ന്ണ്ടെങ്കില് എ സിട്ടന്നെ പോണ്ടേ അപ്പൊമ്മക്ക് ഗ്ലാസ് താത്താനും പറ്റൂല ചൂട്‌ട്ത്ത് അയ്ന്റൊള്ള് നിക്കാ കയ്യിലല്ലോറ്യ അയ്ക്കൂടെ ആൺകൂട്ട്യാളൊക്ക ആവുമ്പോ പ്രത് ത്യേകിച്ചറിം
ആഹ് ആഹ് എൻക്കതന്നെണെ കൊറച്ചുടി വൽതായി കഴിഞ്ഞാലെ ക്കെ ഇങ്ങനെ പോയി ചുടുവെള്ളത്തിലൊക്കെ നടക്കും
അല്ലെ നമ്മളിപ്പതന്നെ നോക്കിയാലും ഓലെ ഭാവിയുടെമ്മള് നോക്കേണ്ടേറ്യലേ
അഹ് ആഹ്
ഉം ക്ഷെ പേടേക്കാരലേ
ആഹ് പിന്നെ എനിക്കാണെങ്കി ആഹ് ഒറ്റക്കുവല്ലേ ഏഹ് പേട്യ
അല്ലഓം പിന്നെ പുത്യാപ്ല നാട്ടുണ്ടാവുമ്പോ അങ്ങനെക്കെ ചെയ്താ മതി അറ്യാ
ഉം
ആൺകുട്ടളൊക്കെ ആവുമ്പോ ഓം അങ്ങനൊക്കെ എന്തേലും റെസ്റ്റും കാര്യങ്ങളൊക്കെണ്ടെങ്കി ഒറ്റക്ക് നോക്കാനൊക്കെടുങ്ങാറല്ലേ റസ്‌റ്റ്
ആഹ് ന്ന ശെരിന്നാ
ആഹ് ന്നാ ശെരിന്നാ ഓക്കെ